ഹലോ
ആഹ് ആഹ് സുഖം സന്തോഷായിട്ടിരിക്കുന്നു സുഖായിട്ടിരിക്കുന്നു ഭക്ഷണൊക്കെ കഴിച്ചാ
ആ ഭ
ആഹ് ഭക്ഷണൊക്കെ കഴിച്ചു ആഹ് ഞാൻ കഴിച്ചു കഴിച്ചു ഇന്ന് ചോറ് രാത്രി ചോറും പിന്നെ സാമ്പാറു കറിയുണ്ടായിരുന്നു ആ മുട്ട വറുത്തതുണ്ടായിരുന്നു. പിന്നെ സോയാ കടലെയും കൂടി കറി വെച്ചതന്നെ ആഹ് തേങ്ങ അരച്ച് വെച്ചത് ട്ടാണ്ട് ഇല്ല അത് തേങ്ങരച്ച് വച്ചതല്ല. അങ്ങനെ നല്ല കുറുക്കേയിട്ട് വെച്ചിണ്ട്. അങ്ങനെ ഒരു ഏഹ് ഭക്ഷണം കഴിച്ചത്
ആഹാ നമ്മക്കിവടെ ബീഫ്ഫ്
എന്തായിരുന്നു? ഇറച്ചി ആഹ് ആഹ് ഓഹ് ആഹ് ഇറച്ചി അതുകൊള്ളാം നല്ല ടേസ്റ്റ് ആയിരുന്നു?
ആഹ് ഇവിടെ രാത്രി ച
രാത്രി ചപ്പാത്തിയാ എപ്പോഴും കഴിക്കുന്നത്. അതേ അതിന്റെ കൂടെ എപ്പഴും ഏഹ് എറച്ചിക്കറിയൊക്കെ പ്രത്യേകിച്ച് ഇറച്ചി ഇങ്ങനെ നല്ല സവാളയൊക്കെ ട്ട് ഏഹ് ഇങ്ങനെ മൊരിയിച്ചക്ക എടുത്ത നല്ല അതെ. നല്ലതായിരിക്കും. ആഹ് അത്ടക്കൊന്ന് ഇങ്ങനെ മ ടിക്കിവടെ ക്കൊന്ന് വായില് വെക്കാനല്ല അപ്പൊ നമുക്കൊര് ദഹനം കി ട്ടാന ഉം കേട്ട് പന്നെങ്ങനെ അന്തായ് പത്തിം എറച്ചിക്കറീന്ന് കേക്കുമ്പോ തന്നെ നമുക്കൊരു വായില് വെള്ളൂറും ഭക്ഷണം കയ്ച്ചിട്ടും വെശപ്പ് തോന്ന് ച ചപ്പാത്തിം എർച്ചി കറിന്ന് പറയും മ്പേ
അതെ ചപ്പാത്തിം പൊറോട്ടേണ് നമ്മ
ആ പൊറോട്ടേണ് നമ്മടെ ദേശീയഫുഡ്. ദേശീയ ഫുഡ് അതേന്നെ ഏ ഭക്ഷണൊക്കെ എല്ലാം കഴിക്കുല്ലേ പച്ചക്കറിയും അതുപോലെ മാംസം ആ ഞാനും അതേട്ടോ എല്ലാം കഴിക്കും ഭക്ഷണം എന്ന് പറയുമ്പോ എനിക്ക്അങ്ങനെ ഒന്നും കഴിക് - ഴിക്കാണ്ട് മാറ്റി വെക്കൂല്ല എല്ലാരും പച്ചക്കറികൾലാണെങ്കിലും എല്ലാം കഴിക്കും അതുപോലെ മത്സ്യവും മാംസവും എല്ലാം കഴിക്കാറ്ണ്ട് പിന്നെ മത്സ്യം കഴിക്കുമ്പോൾ അധികം ആ മുള്ളുള്ളൊന്നും കഴിക്കൂല്ല ട്ടാ പേടിയാണ് മുള്ള് തൊണ്ടേകെട്ട് പ്പ അതൊരു പേടിയിണ്ട്. ഇതുവരെ തൊണ്ടേ ആ കഴിക്കും പക്ഷെ ഇങ്ങനെ വളരെ അതെ അതെ ഭയങ്കരായിട്ട് ആ പിന്നെ എന്നാലും ഇങ്ങനെ ചെവി ചെറ്ചെല മീനുകളൊക്കെ ഭയങ്കര മുള്ളായിരി ത്തൂലെ മുള്ളൻ മീൻ അങ്ങനെ ചെറിയ മീൻ ചെല ആ അ അതന്നെ പിന്നെ കരിമീനൊക്കെ അതന്നെ പള്ളത്തി ഒന്നും ഇപ്പൊ കിട്ടാൻ ഇ ഇല്ല ഇവ്ടെ എന്നാലും അതന്നെ അതൊക്കെ ഒത്തിരി പേടിച്ചാൽ കഴിക്കും പക്ഷെ അത് ഇന്ന പോലെ അതി്ന്റെ കുറച്ച് മാംസം മാത്രം എടുത്ത് കഴിക്കയുള്ളൂ ഫുൾ അതും മുഴുവനായിട്ട് കഴിക്കൂല പേടിയാണ് ഫുള്ള് അങ്ങനെ ബീഫ് എറങ്ങിപ്പോയാലാന്ന്
ഉം
ആഹ് ഭക്ഷണോന്ന് പറയ്മ്പോ എ എന്നെ സംബന്ധിച്ച് നല്ല രുചി ഇണ്ടങ്കില് കൊറച്ചധികം ചോറ് കഴിക്കും കറി ക്കൊക്കെ ഒത്തിരി രുചി കുറവാണെങ്കില് ഇങ്ങനെ പതുക്കെ വേണോ വേണ്ടേ എന്നുള്ള രീതിയിലാണ് കഴിക്കണത്
വേശന്നാ ഞാൻ കഴിക്കും ഇല്ലെങ്കി നോക്കി കഴിക്കുന്ന ആണല്ലേ എന്റെ അവസ്ഥ
അഹ് അത് ശെരിയാ ആഹ് ആഹ് പഞ്ചസാര ഉപയോഗിക്കാറില്ലല്ലേ ആഹ് ഞാനും അതെ പഞ്ചസാ അവരിപ്പോ കഴിച്ചിട്ട് രണ്ടു വർഷത്തോളായിട്ട് ഞാൻ പൂർണ്ണായിട്ട് ഒഴിവാ ഓക്കെ ഇപ്പോ ചായ കാപ്പിയ ഒന്നും കുടി ക്കാറില്ല അങ്ങനെ പൂർ ആഹ് ആഹ് അതൊക്കെ കഴിക്കും അതിലൊക്കെ ഇണ്ട് പഞ്ചസാര ഉണ്ടല്ലേ ആ പക്ഷെ ആഹ് ആ ഏ നമ്മുടെ ശരീരം വണ്ണം വെക്കണം ശരീരഭാരം അല്ലെ
പിന്നെ എന്തൊക്കെയോ
ന്തെക്കോ കൂടും അത് കഴിക്കുംമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്ത് പക്ഷെ നമുക്കിതൊന്നും കഴിക്കാനിരുന്നാൽ വിശന്ന് ചത്ത് പോവും ഹ ഹ വേറൊന്നും ല്ലല്ലൊ കഴിക്കാൻ
അപ്പൊ അപ്പൊ പറ
അമ്പപ്പാറയും ചോറ് പലതരം ഉണ്ട് മേ ചോ ആഹ അങ്ങനെ എന്താണ്ടൊക്കെ ഇണ്ട് പക്ഷ ആ ചാമരി
എന്നൊക്കെ പറഞ്ഞിട്ട് ചുമന്ന കളറുളള അരി തവിട ഉള്ള അരി അതൊക്കെ
ആ ആഹ ഉക്ക കഴിക്കാൻ പറയും ീങ്കറിക്കെ കൂടെ ഉണ്ടെങ്കില് ഭർത്തവേയിലും അല്ലെങ്കിൽ അറച്ചപലത്ത ഏതൊക്കെ ഉണ്ട ഒന്നും പറയാനില്ല വേറൊന്നും വേണ്ട പിന്നെ രാവിലെ എന്താ സാധാരണ ഭക്ഷണം കഴിക്കാറ്
രാവിലെ ഇഡിലി സാമ്പാർ അല്ലെങ്കിൽ ദോശ പിന്നെ മൈദ ദോശ അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തി സ്വാഭാവികമായിട്ട് ഉണ്ടക ചില സമയത്ത് രാത്രി ആയിരിക്കുംപ്പോഴും ചപ്പാത്തി ഉണ്ടാാവുന്നത് പിന്നെ പുട്ട് പുട്ട് നമ്മുടെ ദേശീയ ഭക്ഷണം എപ്പോഴും പെട്ടെന്ന് ഉണ്ടാക്കണെങ്കിൽ
പുട്ട് പുട്ട് അതന്നെ ഇത്ര തേങ്ങ ഉണ്ടെങ്കിൽ പുട്ട് സുഅടിപൊളിയ ആായിരിക്കും
ഗോതമ്പുട്ട് അരിപ്പുട്ട് ആയിപ്പുട്ട് ചിലപ്പോ അത്ണ്ടാക്കും
എന്നെ സംബന്ധിച്ച് ആഹ അതന്നെ ചാറക്കൊഴിച്ചു അതന്നെ ഹ ഉം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രഭാത ഭക്ഷണം എന്ന് പറഞ്ഞിട്ടെങ്കില് പുട്ടാണ്ട് ട്ടാ
ഉം
ആപിന്നെ ഇത് നിൻക്ക് പുട്ടും ഇറച്ചിക്കറി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്
അതെ എങ്ങനെയാണ് സാധാ ഇറച്ചിക്കറില്ല ഉപ്പില് നമ്മള് ഇഞ്ചിയും പച്ചമുളകും വേപ്പില ഇട്ടിട്ട് ആഹ അങ്ങനെ മാത്രം എടുത്ത് ഞാൻ വെക്കും
ല്ലെ അങ്ങനെ ഞാൻ കഴിച്ചിട്ടില്ലേട്ടാ ഇപ്പ വീട്ടിലിപ്പ ഞ ഞാറായ് ച്ചക്ക് ഇറച്ച് വങ്ങിക്കണയാണെങ്കിൽ ഇങ്ങെ നമ്മ എല്ലാം കഴിച്ചച്ച് തെരൂലല്ലോ അപ്പൊ പിറ്റേ ദിവസം രാവിലെ പു ട്ടും ആറച്ചിക്കറിയും കൂടിം കഴിക്കും പിന്നെ ഇപ്പ തലേ ദിവസംപ്പച്ച്‌ ഏത്കോഴിക്കറി വെക്കാനാണെങ്കിൽ അത് തീർന്നില്ലെങ്കിൽ മിക്കവാറും തീരുല്ല ഫ്രഡ്ജിലെടുത്ത് വച്ചി് ട്ട് പിറ്റെദിവസം ആ പുട്ടാല. എന്താഞാനാണെങ്കിൽ ഇച്ചിരി എടുത്ത് മാറ്റി വെക്കും. എന്തായാലും മാറ്റി വെക്കും ലെ. ആ
കൊത്താതാക്കട് തീർത്തിച്ചിരി കിട്ടും എന്ത് വേറെ എറച്ചി എടുത്തിട്ട് ഒറ്റടിക്കൊരു കറിവെപ്പങ്ങാട് ആ ആ കറി വെ ഇവിടെ എറച്ചി അങ്ങനെ കൂട്ടൂല എല്ലാവരും ചിലപ്പോ ആ ഓ അതില് ഇടുന്ന ഉരുളക്കിഴങ്ങും പച്ചക്ക
ഞങ്ങള് പച്ചക്കറി മാത്രല്ലേ കൂട്ടത്തുള്ളൂ
ച്ചു മുഴുവൻ ഞാൻ പിന്നെ കൂട്ടി തീർക്കണ്ട വരും ഹ് ഹ ഹ് അതാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്
ആ അതന്നെ ഇറച്ചിയൊക്കെ അങ്ങ് കഴിക്കായി ഇപ്പോഴൊന്നും അല്ല ഇടക്കൊക്കെ കഴിക്കും യ്ക്കെല്ല അതന്നെ ആ പിന്നെ അങ്ങനെ പിന്നെ അത് മെയിനായിട്ട് പുട്ടാണ് ട്ടോ ഇഷ്ടം പിന്നെ ദോശ ഇഷ്ടമാണ് നല്ല ഇങ്ങനെണ്ണയൊക്കെ തേച്ച് ദോശച്ചട്ടയില് ഇങ്ങനെ ഇതാക്കിടുക്കും കുലദോശ ഏ നെയ്യിലെടുക്കും ത് അതെന്നെ മ് ഇഡ്‌ലി മാവിൻ്റെ ദോശ ഇല്ല അതാണ് ട്ടാ മറ്റേതല്ല മൈദ ദോശ അല്ല ഈ ദോശ അത് ഭയങ്കര ഇഷ് അതും ഒരു സമ്മന്തിം ക്കെണ്ടെങ്കില് യൂട്യൂബൊക്കെ നോക്കി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കൂ ട്ടോ. ഇങ്ങന പലതരത്തിലുള്ള ചമ്മന്തികളൊക്കെ മുളക് ചമ്മന്തി ഇത്തിരി തേങ്ങായൊക്ക ഇട്ട് പുളിയൊക്കെ ഇട്ട് ഇത്തിരി വറുത്തൊക്കെ ഇട്ട് അങ്ങനെ ആഹ് ഇടയ്ക്ക് നോക്കാറുണ്ട് അങ്ങനെയൊക്കെ ഇണ്ടാക്കും
ഉം
ഇഡ്ഡലിയാണോ ദോശയാണോ ഇഷ്ടം ഏതാ ഇഷ്ടം
രണ്ടും കൊഴപ്പൊന്നുല്ല ഇഡ്ഡിലിയാണെങ്കി സാമ്പാറും ചട്നിയും കൂട്ടി തിന്നും
ആഹ് ആഹ് ദോശയാണെങ്കി ചമ്മന്തി മാത്രം മതി ആ എനിക്ക് എനിക്ക് ഇഡ്ഡലി അത്ര ഇഷ്ട ഇഷ്ടല്ല കഴിക്കും കഴിക്കാണ്ടിരിക്കൂല്ല പക്ഷെ എങ്കിലും ദോശയോടാണ് കൂടുതലും പ്രിയം
ഉം
പിന്നെന്താ രാവി ഉച്ചക്ക് ചോറും മീൻകറി ആണെങ്കിൽ മീൻകറി കഴിക്കും ഇറച്ചില് ഇഷ്ടം മീനാണ് നല്ല ആഹ് വല്ല്യ മീനൊക്കെ ഇഷ് നമ്മ കഷ്ണങ്ങളാക്കിയ മീനില്ലേ ചാള ഇഷ്ടാണ് അങ്ങനെയുള്ള ഭക്ഷണൊക്കൊ ഇഷ്ടമാണ് പിന്നെ ആഹ് അങ്ങനെ പിന്നെ വൈകിട്ട് ചായ കുടിക്കും എന്തെങ്കിലും ഏഹ് കഴിക്കാനുണ്ടാവും കടിക്കാനെന്തേലും ഉണ്ടാവും ചായകുടി കേറണ്ട വൈകി
ആഹ് ചായയുണ്ട്. ജോലി ചെയ്ത് കഴിയുമ്പോ വൈകുന്നേരം ഒരു ചായ കുടിച്ചില്ലെങ്കി അതിനൊള്ളൊരു ഊ
ഒരു അതേന്നെ ഒരു കട്ടൻചായ കുടിക്കു മ്പോ ഒരു ഇതാണല്ലേ ഞാൻ മധുരവില്ലാണ്ട്‌ കുടിക്കും ചായ എട എട എപ്പോഴും അങ്ങനെ സ് സ്ഥിരം വേണന്നൊന്നുമില്ല പക്ഷെ കുടിക്കേണ്ടത്തിരി മധുരല്ലാണ്ട് കുടിക്കോള്ളൂ ട്ടാ. കാരണം പഞ്ചസാര അങ്ങനെ ഉപയോഗി ക്കാറില്ല. എത്രവട്ടാ കുടിക്കണത് ആഹ് ആഹ് ആഹ് ഇല്ലാണ്ട് ഉം ഉം അതാ കൊറച്ചൂകുടി നല്ലത് പിന്നെ ഈ ഒള്ള പഞ്ചസാര മുഴുവൻ നമ്മ ഈ കഴി ച്ച് കഴിച്ച്ത വെറുതെ നമ്മുടൊരു ഇതൊക്കെ പോകും. ആഹ് പിന്നെ രാത്രി ഇതുപോലെ ഉച്ചക്കലത്തെ തന്നെയക്കെ ഉണ്ടാവു. അല്ലെങ്കി എന്തേലും ചമ്മന്തി എന്തേലും ഒ ക്കരക്കും അല്ലെങ്കിൽ ഉപ്പടംവറക്കും അങ്ങനെ വല്ല കറിയെ കുറവാണെങ്കിൽ ആ അങ്ങനെ അ ഒരു സാധാരണ ഭക്ഷണം ആണ് കഴിക്കുന്നത് പിന്നെ പിന്നെ വല്ലപ്പോഴും പുറത്ത് ഭക്ഷണം കഴിക്കും അങ്ങനെ കുഴിമന്തിയാ എന്തെങ്കിലും വല്ലപ്പോഴട്ടാ ങ്ങനെ സ്ഥിരയിട്ടൊന്നുല്ല വല്ലപ്പോഴും
ഉം പിന്നെ കഴിക്കും രാത്രി നമ്മള് ഏ അത് വര്ത്തിക്കും നൈറ്റ് ഈ രാത്രി സമയങ്ങളിൽ ഇതൊക്കെ ഉണ്ടാവാറുള്ളു
അതെ അതെ ആ പിന്നെ വീട്ടിൽ എല്ലാരും ഉണ്ടാവൂലോ ഉച്ചക്ക ആകുമ്പോ ഉച്ചക്ക ആകുമ്പോ എല്ലാവാരും ഉണ്ടാവൂല ഒറ്റക്കിരുന്ന് കഴിക്കേണ്ടി വരും പിന്നെ വീട്ടിൽ എല്ലരും ജോലിക്കക്കെ പോയി ട്ടണ്ടാവും രാത്രിന്ന് പറയുമ്പോ എ എല്ലാവരും ഉണ്ടാവും അപ്പൊ നമുക്ക് അ ഒരു എല്ലാം ഒരുമിച്ച് കഴിക്കുമ്പ സന്തോഷവുമാണ് അല്ലേ ആ ഒരു ചൂടോടു കൂടി കഴിക്കാൻ പറ്റും ഉച്ചക്കാണെങ്കിൽ പിന്നെ അവർ
ഉം ഇത് പിറ്റേ ദിവസം ആവി കേറ്റി ആണെങ്കിൽ നമുക്ക് തിന്ന ടേസ്റ്റ് കൊടുത്തള്ളൂ
ടെസ്റ്റ്‌ അതെ അതെ അതെ ആ ആ ചീത്ത ഒന്നയി പോവൂല്ലാ അഹ് ആ ആ ശരി ഓക്കെ ആ ശരി ശരി ഓക്കെ അഹ് ആഹ്